ന്നാ ഒക്കെ
ആഹ് ഇൻക്ക് കേക്കാണ്ട് നിൻക്ക് കേക്കിൺല്ല്യേ?
ഫുഡയിച്ചോ
ആഹ് ഭക്ഷണം കഴികല്ലൊക്കെ കഴിഞ്ഞ്
കഴിഞ്ഞല്ലേ എന്താരുന്നു ഫുഡിന്ന് സൺഡേ സ്പെഷ്യൽ ണ്ടായിരുന്നോ
ഏയ് സൺഡേ സ്പെഷ്യൽ ഒന്നുംല്ല ന്നെന്താ
ത്തിരി ഉറക്കെ സംസാരിക്കോ
കേക്കാല്യേ
ആഹ് ഇത്തിരിയൊരു പദർച്ച മാതിരിയാ
ഇപ്പോഴും കേക്കാല്യാ
ആഹ് ഇപ്പൊ കൊഴപ്പല്ല വല്യ കൊഴപ്പല്ല
ആഹ് ഇന്നെന്താ പയറു ഉപ്പേരിം ചിക്കൻ പൊരിച്ചതും
ഉമ് എല ക്കറി ചോറ് നോർമൽ റൈസ ചെലപം ഇങ്ങനത്ത ആഹ്
ങ്ങക്ക് എന്തേ
ഞങ്ങക്ക് ഞങ്ങക്ക് ഇന്നലെയെ വാങ്ങിച്ചാരുന്നു ചിക്കൻ അപ്പൊ അത് കറിയുണ്ടായിരുന്നു പിന്ന ചോറും കറി ബാക്കിയണ്ട് പിന്നെ മക്കക്ക് സ്കൂ മദ്രസേൽന്ന് ഫുഡ് ഉണ്ടായിരുന്നു പള്ളിയിലോത്തു ചോറുണ്ടാവൂലേ
ആഹ്
അപ്പൊ അത് കിട്ടിയാരുന്നു അപ്പൊ മക്കള് കഴിച്ചിട്ട് ബാക്കി ഞാൻ കഴിച്ചു
അതെന്തേരുന്നു ബിരിയാണിയോ
അത് ബിരിയാണിയായിരുന്നുു ചിക്കൻ ബിരിയാണി അതിപ്പോ എന്തെങ്കിലും മരണാവശ്യം അവടെ അങ്ങനെണ്ടോ? മരിക്കുമ്പോ ഇങ്ങനെ പള്ളിയിലേക്ക് നേർച്ച പള്ളിയിലേക്ക് നേരും ഇങ്ങനെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാ എന്നുള്ളത് അപ്പൊ എന്നിട്ട്
പറ്റെ വയ്യാഞ്ഞാൽ ഇങ്ങൾ എവിടെക്കി
അതെല്ലെ ഇവടെ ഫുഡ് എങ്ങനെയാ എന്തെങ്കിലുണ്ടാവോ?
അലുവ, ഈത്തപ്പഴം, ബിസ്ക്കറ്റ്, പഴം
ത്ണ്ടാവൂട്ടാ അത് അവടെന്ന് ദുവാ ചെയ്തിട്ട് പിള്ളേർക്ക് കൊടുക്കും പക്ഷെ കൂടുതലും മൗത്ത് ചോറ്ന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തുവിടലാന്ന. നമ്മളൊക്കെ കുഞ്ഞില് പോയി കഴിക്കും ആ വീട്ടില് ക്യൂ ആയിട്ട് പോകും. അതൊരു രസാണ് ഉസ്താദുമാരുടോപ്പം ക്യൂ ആയിട്ട് പോയി ആ വീട്ടിൽ പോയി അവര് ഫുഡ്തരും നമുക്ക് അവ്ട്ന്ന് കഴിച്ച് കയ്യൊക്കെ കഴുകി തിരിച്ച് മദ്രസ വന്ന് ബാഗ് എടു ന്നിട്ട് തിരിച്ച് വീട്ടിൽ വരും ഇപ്പാന്ന് പറയുമ്പോ പിള്ളേർക്ക് പായ്സല് കൊടുത്ത് വിടാണ്. അപ്പതാവുമ്പോ സുഖാണ് വേസ്റ്റ് എന്ന് ഒന്നും ഉണ്ടാവുല അവര് വേസ്റ്റ് ആക്കൂലല്ലോ നമ്മള് ബാക്കി കഴിക്കോല്ലോ. അപ്പൊ വർക്ക് രാവിലെ മദ്രസള്ളോർക്ക് ഒരു പതിനൊന്ന് മണിയാകുമ്പോ ചെല്ലാ പറയും മോന്റെ രാവിലെ തന്നെ കഴിയും. മോൾക്ക് പതിനൊന്നണിയാവുമ്പഴേ കഴിയുള്ളൂ അപ്പൊ പതിനൊന്ന് മണിയാകുമ്പോ ചെന്നിട്ട് നമ്മളാ ഫുഡ് വാങ്ങിച്ചിട്ട് തിരിച്ച് വരാ. അങ്ങന അങ്ങനാ അത് കഴിച്ച്. എനിക്ക് മൂന്നാളാ അവിടെയോ ഒരാളല്ലേ?
ചെറിയ മോന മൂന്ന് സെപ്റ്റംബർ വന്നാ നാലാവും.
നാലു മാസം.
അല്ല നാല് വയസ്സ്.
ആ ഇവടെ അതെ ചെറു ഏ ചെറുതുങ്ങളാ അടുപ്പിച്ചടുപ്പിച്ച അടുപ്പിച്ചാർന്നു എന്റെ ഏർലി മാരേജായിരുന്നു. പിന്നെ പെട്ടന്ന് പെട്ടന്ന് പിള്ളേരായി ങ്ങനെ. ഏ മൂത്താള് ചെറിയ കുട്ടിക്ക് ഒന്നര വയസ്സ്.
ആഹ്.
രണ്ടാമത്തെ ആള് രണ്ടാം ക്ലാസ്സില് പെൺകുട് കുട്ടിയാണ് എളെത് രണ്ട് പെൺകുട്ടി മൂത്തത് ആൺകുട്ടി മൂത്ത ആള് നാലാം ക്ലാസ്സില് ഇപ്പൊ.
ആ രണ്ട് വയസിന് വ്യത്യാസം ഉണ്ടാവുല്ലേ?
രണ്ട് വയസ് രണ്ട് വയസ്സ് രണ്ട് വയസ്സ് ഗ്യാപ്പില്. ബേബീസ് എളെത് തമ്മിൽ ഇത്തിരി വ്യത്യാസംണ്ട് ഇച്ചിരിംകൂടി മൂന്നാല് വയസ്സ് അങ്ങന അങ്ങനെ ഇത് തന്നെ ആയിരുന്നു പരുപാടി കൊറെ നാളത്തേക്ക്. പണി താർന്നു ഇവരെ വളർത്തി ഇടുക്കാന്നുള്ളത് നല്ല ടാസ്ക് അല്ലേ?
ആയി വരുമ്പോ പിന്നെ അടുത്തതാവുംല്ലേ?
ആ ഇനിപ്പൊ വളർത്തണ ആ ഒരു സ്റ്റേജാണ്. അപ്പ പിന്നെ ഇനി പൊറത്തു പോയിട്ടുള്ളൊരു പരിപാടി നടക്കില്ല.
കൊണ്ട് നടക്കാൻ തോന്നും പറ്റണംട്ടോ.
ഓ പാടാണ് നമ്മൾ അവർടെ എയ് ടു സെഡ് കാര്യങ്ങൾ നോക്കണ്ടേ പഠി പ്പിക്കല്, ഫുഡ്, അവരെ കാര്യങ്ങള് വളർത്ത്ണത്, ബിഹേവിയറ്
നമ്മളെ മെന്റൽസ് ഇതുണ്ടല്ലോ സ്റ്റെബിലിറ്റി
അതിനൊക്കെ ഭയങ്കരായിട്ട് ചെലപ്പി ഒട്ടും സഹിക്കാൻ പറ്റാത്ത ദേഷ്യം വരും പിള്ളേര് വല്യ കൊയ പ്പല്ലാതോണ്ട് കൊഴപ്പല്ല പക്ഷെ മൂന്ന്പേരേംകൂടി ഹാൻഡില് ചെയ്യുമ്പഴ് അധികം വലിയ കുറുമ്പൊന്നുല്ല. അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണ്. പിന്നെ മൂന്ന് പേരെയും കൂടെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട്.
ആഹ് ശരിയാ അങ്ങൻത്തരാവുമ്പോ കൊഴപ്പല്ലൃ ഒരു പാകത്തിന്. കുറുമ്പും വാശിക്കോണെങ്കിൽ നമുക്ക് ഒരുവിധം നമുക്ക് മാനേജ്
അതന്നെ ഒരുവിധം മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ ഹസ്ബൻറ്റിനെ നല്ല പേടിയുണ്ട്. അപ്പോ ആള് വീട്ടിലുള്ളപ്പഴ് നമുക്ക്. ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ കേക്ക്ണില്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻറിനെ ഒന്ന് വിളിച്ചാമതി അപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര പേടിയാ.
അപ്പൊ അതുകൊണ്ട് ആഹ് ഹസ്ബന്റ്. ലെനെ ഗൾഫിലാണോ ഹസ്ബൻഡ് ഗൾഫിലാണോ.
ഇല്ലില്ല നാ നാട്ടിലുള്ള ആളന്നെ.
ആഹ് അതാണ് സുഖം പിള്ളേരൊക്കായിട്ട്. റ്റക്ക് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ കൈയിൽ ഒന്ന് വന്നാൽ മതി ഇന്ന് നിക്കൂല പെമ്പിള്ളേര്. പിന്നേയും കൊഴപ്പല്ലൃ അതന്നെ. ആള് ഹെല്പ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ചാല് അങ്ങനത്തെ ഹെല്പ് പിള്ളേരെ നോക്കുയ്ഞോൽ അതൊരു ഹെല്പ്. പക്ഷേ. ആളെ പേടിണ്ട് അപ്പൊ ഇവര് ഭയങ്കരായിട്ട് വാശിയൊക്കെ പിടിക്കുമ്പോ നമുക്കൊന്ന് കണ്ട്രോളില് നിറ് വേറെ ആളന്നെ വേണ്ടിവരും.
അപ്പൊ ലീവ്ണ്ടാവൂലേ
ഹസ്ബന്റിന് ലീവ് ഇല്ലടാ ഇവടെ കോൺട്രാക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യണത് അപ്പൊ. ആൾക്ക് പണിക്കാരൊക്കെ മിക്കപ്പോഴുണ്ടാവും ആകെ ടൈം കിട്ടണ രാത്രിയാവുമ്പോ വരും അപ്പൊതന്നെ ബാഡ്മിന്റൺ കളിക്കാൻ പോവ്ണ്ട്. അപ്പൊ തന്നെ ആള് പോവും.
ചുരുക്കം നേരങ്ങളിൽ മാത്രേ കിട്ടുള്ളൂല്ലേ. ഉ ആഹ് ചുരുക്കം നേരങ്ങളിൽ മാത്രേ ആളെ കിട്ടുണ്ടാവുള്ളൂല്ലേ.
അതെന്നാച്ച ഇത്തിരി നേരം മാത്രേ കിട്ടുള്ളൂ ഇല്ലാ- ആഹ് ബാഡ്മിന്റൺ കളിക്കാൻ പോകും അത് കഴിഞ്ഞ് വരുമ്പോഴാണ് തിന്ന. എന്നാലും നമുക്ക് ആള്ണ്ടല്ലോ അപ്പൊ ആ ഒരു ധൈര്യണ്ട് എന്താ നല്ല പോലെ. ഹോസ്പിറ്റൽ കേസ്. ആണെങ്കിൽ മൂന്ന് പേർക്കൊക്കെ എന്തെങ്കിലുക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്ക് ഓടുന്നതും ആള് ഉള്ളപ്പോ കെഴപ്പെന്നുല്ലല്ലോ അങ്ങനൊക്കെ ആകുമ്പോ കൊണ്ടോവാനൊക്കെ എളുപ്പാണ്. അങ്ങന എന്നെ പഠിപ്പിക്കലും അത സ്കൂളിലത്തെയും ഓ
കുട്ടൃളെ കാര്യത്തില് വേറെ തി നേരെ തിരിച്ചാണ് ഇവർക്ക് രണ്ട് മുഖം രണ്ട് മുഖം ഉണ്ട് നമ്മള് നമ്മളോട് ബിഹേവ്യ്യ്ണതും. അവര് അവരുണ്ടാവുമ്പോ ഇവര് കാണിക്കണതും രണ്ടും രണ്ടാണ്.
അത് ശരിയാണോ നമ്മുടെ അടുത്ത് അവർക്ക് എന്തും കളിക്കാലോ അവരെ പേടിയായിരിക്കല്ലോ ഒരു ചെറിയ പേടിണ്ടാവും നമ്മള്ടെ അത്ര അറ്റാച്ച്മെന്റ്ണ്ടാവൂല ബോയി ആണോ ഗേൾ ആണോ.
ബോയി
കുട്ടി ബോയി ആണ് ആ-
ആഹ് ആൺ കുട്ടിയാണ്.
കുറുമ്പ് കൂടുതലായിരിക്കും കണക്ക് ന്നെയാണ് രണ്ടും ഇവടെ എന്താ ഒരു കുറവുല്ല.
ഏ ഇത് കാക്കു രാവിലെ എട്ടരക്ക് പോകും എട്ടരക്ക് പോയാല്. ഈ എട്ടരവരെ ഇവൻ നല്ല കുട്ടിയാ. പക്ക നല്ലകുട്ടി എന്താ പറയ ഇത്രയും നല്ലകുട്ടി. എ പ്രദേശത്ത് കാണൂല അങ്ങനെ ഈ എട്ടരന്റെ ആള്. വണ്ടീല് പോയി കഴിഞ്ഞാല് പിന്നെ ഇബൻ ആള് മാറി.
അഹും
തൊട്ടേനും പിടിച്ചേനും ഒക്കെ കരഞ് വാശി പിടിക്കും ഫുഡ് കഴിക്കൂല അങ്ങനെ. പിന്നെ ഉമ്മേം വിക്രസ് ഇല്ല അവിടെ അടുത്തില്ല കൊറച്ച് ദൂരാണ്
ആഹ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേങ്ങി ഈ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ച് വന്നേനെ അപ്പോ ഫുഡ് കഴി ക്കാനാണെങ്കിലും അവര് ഒറ്റക്ക് കൊറേം പഠിച്ചേനെ നമ്മള് ഇപറഞ്ഞ പോലെ മൂന്ന് വയസ്സ് ആകുമ്പോഴേക്കും കൊണ്ടോയി കൊണ്ടോയി ആക്കുവാർന്നു ഇവിടെ കരച്ചിലായിരുന്നു പോവുല്ലാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഫുഡ് ഇഷ് ടല്ല കഞ്ഞിരിക്കുല്ലേ കഞ്ഞിയാർന്നല്ലോ മുമ്പൊക്കെ മോൻ പഠിക്കുമ്പോക്കെ കഞ്ഞിം പയറും ആണ് അപ്പോ അത് ഇഷ്ടല്ല എന്നിട്ട് കരച്ചിലാണ് എനിക്ക് കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടന്നേ തോടങ്ങും എന്നിട്ട് നമ്മള് നിർബന്ധിച്ച്
ഒറ്റക്ക് കഴിക്കണെങ്കില് ഇങ്ങനെ ആള് വേണം മക്കക്ക് വേണം ഇല്ലെങ്കിൽ ഒറ്റക്ക് കഴിക്കൂല
ആഹ്
നമ്മളാ നമ്മളാണെങ്കില് വാരി കൊടുക്കണം ഫോണും കണ്ടിട്ട് അല്ലെങ്കി അവരാണെങ്കില് അവര് രാവിലെ ചായ കുടിക്കാനൊക്കെ ഉണ്ടാവല്ലോ അപ്പോത്തിന് എണീറ്റ് വന്നാ ഞാൻ വേഗം പല്ലോക്കെ തേച്ച് തേച്ച് കൊടുത്താല് വേഗം അവരോപ്പ ഇരിന്നിട്ട് ഇവരോപ്പൊക്കെ തിന്നു നമുക്ക് വല്യ ബുദ്ധിമുട്ടില്ല
ആഹ് അതാണ് സുഖം ആഹ് ഒറ്റക്ക് കഴിക്കാന്നുണ്ടെങ്കില് നമുക്ക് അത്രയും പണി കൊറയൂലേ
ഇവിടേന്ന് പറഞ്ഞാല് ചെറുത് ഒന്നും കഴിക്കൂല ഇപ്പോ ഫോണ് കണ്ടിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഒന്നും കഴിക്കണ്ടായപ്പോ ഞാൻ പയ്യേ ഫോണ് അങ്ങ്ട് സ്റ്റോപ്പേയ്തു വായേല് വേച്ചോണ്ടിരിക്ക
ആഹ്
അങ്ങനെ ആകുമ്പോ ഭയങ്കര പാടാ എന്നേച്ച് ഇവടെണ്ടിരുന്ന് ഇത് എറക്കണുല്ല വോമിറ്റ് ചെയ്യാൻ വന്ന മാതിരി ഓ
കരയൂലേ ഫോണ് കണ്ടില്ലെങ്കി
ആഹ് ഫോണിലാഞ്ഞിട്ട് കൊറച്ച് വാശിയോക്കെ ആയിരുന്നു ഇപ്പോ നിർത്തി വെച്ചേക്കാണ് മൂന്ന് കൊറച്ച് കളിച്ചിട്ട് കിച്ചൺ സെറ്റ് കൊടുത്ത് കളി ഇരുത്തു അവിടെ കൊറച്ച് വെള്ളോക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കൊറച്ച് നേരൊക്കെ ഇരുന്ന് കളിക്കും മൂന്ന് പിടിയൊക്കെ മാക്സിമം അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട എടുക്കണ ചോറ് വെ സ്റ്റിലാ അപ്പോ ഞാനിപ്പോ അങ്ങ അങ്ങനെങ്കി അങ്ങന അത്രയും തിന്നാൽ മതിന്ന് വിചാരിച്ചിട്ട് ഇരിക്കാണ് ഫോൺ കണ്ടിട്ട് ഒരു രക്ഷയില്ല രണ്ട് പിടിയൊക്കെ തിന്നണത് രണ്ട് മണിക്കൂറ് ഫോൺ കണ്ടിട്ടാ വെച്ചോണ്ടേ ഇരിക്കുണ് എറക്കണേ ഇല്ല ആഹ് ഇറക്കണേ ഇല്ല അവർക്കതൊരു മനസ്സിലായി തോടങ്ങിയല്ലോ അപ്പോ ഇത്ര ഫോൺ തരും കാണണ വരെ തരും എന്നുള്ളത് ആൾക്ക് മനസ്സിലായി തൊടങ്ങി
ഇവന് അങ്ങനന്ന എന്താ വേഗം ഫോണ് കണ്ടാലും വേഗം വേഗം കഴിക്കും പക്ഷേ ടൈം പിടിക്കും അര മണിക്കൂറൊക്കെ പിടിക്കും അ ആദ്യക്കെ ഇങ്ങനെ ഷോ ട് കാണൂ ഷോർട്സും റീൽസും ഒന്നും കാണൂല്ല
ആഹ് അതൊന്നും കാണിക്കണ്ട അത് ഇവരെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഭയങ്കര പ്രശ്നാണ് ഇപ്പം നമ്മളിപ്പ ഡോക്ടറിന്റെടുത്ത് ആഹ് കാത്തു അങ്ങനെ കണ്ടിന്യൂസ്ലിലി വരണതാണെങ്കി കൊഴപ്പല്ല ഇതിപ്പോ ഈ ഷോർട്ട്സ് ആകുമ്പോ അവരെ ബ്രെയിൻ കൊറച്ച് സമയോല്ലേ ഒരോ റ്റെൻഷൻ കിട്ടള്ളൂ പിന്നെ അവര് വേറെയിലോട്ട് മാറി മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്ക അപ്പോ ഇവർക്ക് പഠിക്കുണാ ടൈമിലും ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടാതാവും അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം അങ്ങനത്തൊരു മൈൻഡ് വരും ഇപ്പോ നമ്മള് കണ്ട ഡോക്ടേഴ്സോക്കെ അങ്ങനെയാ പറഞ്ഞത്
ഉം
ഇവരെ ഷോർട്സും റീൽസും ഒന്നും തീരെ കാണിക്കരുതെന്ന് വീഡിയോസ് നിങ്ങള് കൊഴപ്പോ എല്ലാ വെച്ച് കണ്ടോട്ടവര് കൊഴപ്പല്ല കൊറച്ചുനേരൊക്കാവാം ഒരുപാടല്ല അപ്പൊ ഞാനിപ്പോ കംപ്ലീറ്റ്ലി മക്കൾ ഇവിടെ പറഞ്ഞഴിഞ്ഞാ കേക്കൂലാർന്നു ഞാൻ പറഞ്ഞ കേക്കൂല. ഒരു ദിവസ അഞ്ചു നേരം വെച്ച് ടി വി വെക്കുമ്പോഴും അപ്പോഴും നമ്മളിങ്ങനെ പറയണം ഷോട്സ് വെക്കല്ലേ റീൽസ് വെക്കല്ലെന്ന് ടി വീ ല് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കണം ഇതിപ്പോ ഹസ്ബൻ്റ് ഒരു പ്രാശ്യം പറഞ്ഞോള്ളൂ അതി പിന്നെ പിന്നെ വെച്ചി ട്ടില്ല ഷോട്സ് അതാണ് അവര് നമ്മളും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ അവർക്ക്
പക്ഷെ ടോണ് മ്മളെ സൗണ്ടിന്റെ ഒരു ടോൺണ്ടല്ലോ.
അതന്നേ അവരു പേടിപ്പിക്ക് അവര് അവരെ പേടിയാണല്ലോട നമ്മളഞ്ഞിരുപത്ത്നാല് മണിക്കൂറും കണ്ട് കണ്ട് കണ്ട് നമുക്കൊരു വേലയില്ല എപ്പോഴും അഹ് തല്ലൂടി ചീത്ത പറയുമ്പൊങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അ അങ്ങനെയാകുമ്പോ നമ്മുക്കൊരു വെലയുണ്ടാവൂലൊ അവര് പറയുമ്പഴ് പേടിയുമാണ് എന്നാശ് റ്റൊമാണ്
ണാഹ്
ആഹ് അങ്ങനെയാണ്.
പിന്നെ ഉം ഇവിടെ അധികം കാർട്ടൂൺ ഉം പോവാറുണ്ട് ഇപ്പൊ ഞാനിന്റെ വീട്ടിലാ
അതേല്ലേ നിക്കാ വന്നേക്കുവാ
ആഹ് ഞാനൊന്നദ്യ വന്നത് ഇപ്പൊ ജൂലൈയില് ഒന്നാന്തി വന്നു രണ്ടാദ്യൊന്ന് വീണു.
ത്തിങ്ങനെ നിക്കാ പറ്റ് റ്റൊള്ളൂ അതഴിഞ്ഞ മക്കളൊക്കെ സ്കൂളിലാക്കിയാ അടുത്താണോ വീട്
അടുത്ത്ന്ന് പറഞ്ഞ രണ്ട് ജില്ലേണ് പക്ഷെ ഒരു ഇരുപത് മുപ്പത് മിനിറ്റിന്റെ യാത്രൊള്ളു.
ആഹ് അപ്പോ വല്ല്യ കൊഴപ്പുണ്ടാവില്ല രാവിലെ ആണെങ്കിലും പോന്നാ മതി നമുക്ക്ന്നറഞ്ഞ മ്മ പെട്ട്ക്കാണ് മദ്രസയും സ്കൂളും കളഞ്ഞിട്ട് പോവാൻ പറ്റില്ല രണ്ട് ബസ്സ് കേറണം?
ഉം രണ്ട് ബസ്സ്ന്നറഞ്ഞ ഇവ്വിടുന്ന് ഡയറക്റ്റ് സിദീക്കുണ്ടാവല്ലോ നമ്മുടെ ബസ് സ് ബസ് ഇണ്ടാവൊല്ലോ
ആഹ് ആഹ്
ഉം ആഹ് അങ്ങട്ട് കേറണം അവ്ടുന്നേരേ ഇങ്ങട്ട്ള്ളെ ബസ് സുഖ ബസ്സേറിയാലും എസ്റ്റ് യാത്രൊക്കെ സുഖ
ആഹ് പക്ഷെ പാടായിരിക്കും ഇനിയിപ്പം ആഹ് അല്ലടാ സ്കൂളൊക്കെ ആക്കി കഴിഞ്ഞാലേ പിന്നെ പോകൂല മദ്രസയും കൂടെ വന്നഴിഞ്ഞാൽ പിന്നെ കണ ക്കരിക്കും പോക്കൊക്കെ. ഞങ്ങളൊക്കെ മനപൂർവ്വം ലീവ് എടുത്തിട്ട് ഉസ്താൻ്റെടുത്ത് പറഞ്ഞിട്ട് പോവും. എന്റെ വീട്ടില് ഉമ്മച്ചി മാത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും എല്ലപ്പോഴെങ്കിലും പോയി നിക്കണ്ടേ. ആൾക്കൊരു വയങ്കര ഒറ്റപ്പെടലായിരിക്കൂല്ലേ
വേറെ കുട്ടികളൊന്നുല്ല
വേറെ കുട്ടികളൊന്നുല്ല അപ്പൊ പിന്നെ എങ്ങനെങ്കിലും ഒറ്റക്കാണ് അപ്പൊ എങ്ങനെയെങ്കിലും ടൈം കണ്ടെത്തി പോവലാണ് പിള്ളേരെ വിളിച്ച് ഇക്കാക്ക കൊണ്ടാക്കിത്തരും ഹസ്ബൻ്റ് കൊണ്ടാക്കിത്തരും. എന്നിട്ട് ഇങ്ങട്ട് വരണ സമയത്ത് വിളിക്കും. മദ്രസയിൽ ലീവെടുക്കും അല്ലാണ്ട് വേറെ വഴിയില്ല ഇനിയിപ്പോ ഓണം വെക്കേഷനാണ് മുന്നിലുള്ളത് ആകെയുള്ളൊരു ത താണ്
ഉമ് ഉമ്മപ്പോ ഇങ്ങട്ട് വരൂല്ലേ
ഉമ്മി ങ്ങ്ട്ട് വരല് കൊറവാ